എന്തിനാ അറിയിലല്ലേ ഏപിന്റെ ഒരു കളിയാ തോന്നണേ ഇ ത്ങ്ങനെയായ ഞമ്മക്ക് പ്രശ്നാണല്ലോ
ആഹ് അതെതെ അതത്ത് പിന്നെ എന്തൊക്കെയേട്ടേ
ഉം പിന്നെ എന്തൊക്കെയാ പിന്നെ എങ്ങനെ പോണ് ഉം
ചോരന്ന് ആഹ് എല്ലാർക്കും നോമ്പായതോണ്ട് പയേതാണൊ അത പുതിയത്ണ്ടാക്കിയിക്ക്ണോ
ഉം പയേതല് നമ്മളവിടെ നോമ്പത്തൂറണ്ട്ന്ന് ഉം അപ്പൊങ്ങട്ട് പോന്നതാ വീട്ടിക്ക് പോന്നത സൊ നമ്മള് വീട്ട്ക്ക് പോന്നാ
ഏഹ് നിന്റെ വീട്ടിലാണല്ലേ
ആഹ് ഇന്ന് രാവിലെ പോന്ന രാത്രി പോവും
ഏഹ് അപ്പൊ സ്കൂള് ലീവ്ണിച്ചിട്ട് നിക്ക്ണൊന്നില്ല
ഇല്ല ഞമ്മക്കിനി സ്കൂള് ഉണ്ടായില്ലെങ്കിലൊക്കെ നിക്കാ രണ്ടോട് ഇവി പോണ പോലെ വണ സ്കൂള് ഇവിടന്നും പോവാ എനിക്ക് അവിട്ന്നും പോവാ
ആഹ്
അങ്ങനെ ആക്കിക്കാണ് ഉം മദ്രസും അവിടെത്തന്നെ
ആഹ അപ്പൊ അതുകൊണ്ട് എപ്പഴും പോക്കും വരു ഒക്കെ ചെയ്യാം ഉം
പ്രത്യേകമായിട്ടൊന്നുമില്ല അതുകൊണ്ടിപ്പോ ഇന്ന് പോന്ന ഇനിയിപ്പോ നാളെ പോ അല്ല ഇന്ന് രാത്രി തന്നെ പോകും
ആ് അതിപ്പോ എപ്പോഴും വെരും ചെയ്യാലോ അതോണ്ട് കോഴപ്പ വീട്ടിൽ അവിടെ ഹസ്ബൻ് ഭർത്താവിന്റെ വീട്ടില് എല്ലാരും ഉണ്ടോ
അവിടെ ഉമ്മ ഉപ്പാ എളച്ചൻണ്ട് വീട്ടില് രണ്ട് മൂത്തച്ചി അള് വേറെ പോയി
ആഹ് എളച്ചെന്റെ കല്യാണം കഴിഞ്ഞിക്ക്ണാ
ഇല്യാ കല്യാണം ഉണ്ട് നിശ്ചയിച്ചിണ് ഓഗസ്റ്റ് പതിനാറിന് കല്യാണാണ് അയ്ന്റെ തിരക്കും കാര്യങ്ങളായിട്ട് പോണ്
ആഹ് അപ്പൊ ഇനിയിപ്പോ വീട്ടില് ആളാവൊ ല്ലാ
ആഹ് നിക്കാഹ് കഴിഞ്ഞ്ണ് ആളാവും ഉം ആളൊക്കെ ആവും
ഉം അപ്പൊ പിന്നെ ഇനിയിപ്പോ അവര് വന്നാപ്പ ഉം ആ അതറില്ല ഇനിയിപ്പൊ അവര് വീട്ടില് എത്തിയ പിന്നെ നിങ്ങൾക്ക് വേറെ വീടിന്റെ നോക്കാല്ലോ വീടിന്റെ എന്തേ പ്ലാനിങ്ങ ഒക്കെ ഇണ്ടാ തുടങ്ങീക്ക്ണോ ഏ അവിടെ അടുത്ത തന്നെ ഇങ്ങള് വീടിന്റെ അടുത്തന്നെ ആവു
അല്ല അടുത്തല്ല കുറച്ച് പോയിറ്റാ
ഏ എവിടെത്തി പണി
പണി തുടങ്ങിയിട്ടേള്ളു ഫൗണ്ടേഷൻ കഴിഞ്ഞു ഇനി ബെൽറ്റ് വാർക്കണം ഇന് മുന്നേുള്ളൊരു ക തറക്കല്ല തറക്കല്ല് ഇട്ട് പാദകം ഇതാക്കി വച്ചണ് ഇനിപ്പോ കല്ല് ഇട്ട് കെട്ടണം ആ കല്ല് കിട്ടാന ഇപ്പൊ പണി നല്ല വിലയാണ് കല്ലിനന്ന് പിന്നെ ഉറപ്പുള്ള കല്ല് കിട്ടണങ്കില്
ആ ഭർത്താവിന എന്താ ജോലി
അ ഞങ്ങൾക്ക് ഷോപ്പ് ഉണ്ട് അയ്ലാണ്
എന്താ ഷോ എന്താ കടാ
വെൽനെസ് പ്രൊഡക്ടിന്റെ ആയുർവേദിക് മരുന്നിന്റെ കടയാണ്
ആഹ് അതന്നെ
മക്കളൊക്കെ എവിടെ എന്നിട്ട്
മക്കള് ഉറങ്ങാ രണ്ടാളും ഒരാള് സ്കൂളിൽ പോയിട്ടുണ്ട് ഉം വരാനായി നാലേ മുക്കാലായി എല്ല അഞ്ചണിയ ആവുമ്പോ ഇവിടെ എത്തും അവിടേണ് അവിടെ അവിടെ വീട്ടിലാണെങ്കിൽ നാലേ കാല ആകുമ്പോ കൂടെ
ഏത്തും ലേ
ഉം
വ വച്ച ഫ്രണ്ട് വേറെ പിന്നെ അവിടപ്പ വീട്ടിലെ താത്താ രൊക്കെ വന്നാ
ഉം ഇ താത്താരില്ല എനിക്ക നിയത്തിയുള്ളൂ ഓള് രാവിലെ വന്ന്ണ്
ആഹ് എല്ലാരും കൂടി കൂടുമ്പോന്നെ രസാ ആണല്ലോ എന്താ പറയാ ആങ്ങളാരൊന്നും ഇല്ല
ആ ഏ
ആങ്ങളാരൊന്നു ഇല്ല
ആങ്ങളാരുണ്ട് നാല പറആളുണ്ട് ഒരാള് ഡിഗ്രിക്ക് പഓടി ക്ക് ഒരാള് എ പത്തിൽ ഒരാള് എട്ടില് എന്ന് ചെറഞ്ഞ
റിയകയ ആക്കെ ചെറിയ ചീറ്റിങ്ങളാണല്ലല്ല ഫോൺ ഇത്ത ആഹ
എനിക്കൊരെനിയത്തി നിനക്ക് എത്ര മക്കളാ
എനിക്ക് രണ്ടാളാണേ രണ്ടാൺകുട്ടികള് ആ ഒരാള് ആറില് പഠിക്ക ഒരാള് ആറിലപടിക്കുണ്ട്
ആഹ്
ഉ ഒരാളുടെ ചെറുതനെ മൂന്നയസ മൂന്നയസ ആവണെ
ഉം അംഗനവാടി പോയേണ്ടോ
ഇല്ല ഇല്ല ചേർത്തിട്ടില്ല ചേർത്ത പോന്നുണ്ടെങ്കില് ന്നാ പോന്നുണ്ടെങ്കില് പിന്നെ അല്ല അവിടെ അടുത്തന്നെയാണ്
ഏഹ്
ആ പോവാ ആവോ മാത്രല്ല ഇതെനക്ക് വലയ താല്പര്യം ഇല്ല അങ്കിലവാടി പറ അയക്കാൻ
ഹമ് സ്കൂൾക്ക ആക്ക വിചരിച്ചിണ്ടാവില്ല നാല നാല വയസായിട്ട് നഴ്സറി പോവോ പക്ഷെ മുന്നത്ത് പോലല്ല കേട്ടോ അങ്കണവാടി അക്ഷരങ്ങളൊക്കെ തിരിയും അക്ഷരങ്ങൾ പഠിപ്പിക്കും സ്കൂളിന്റെ ഒക്കെ പോലെ തന്നെയാണ് നമ്മള് പിന്നെ വണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവല്ലോ നമ്മള ആക്കി കൊടുക്കണ്ടേരിം
ആ അതന്നെ ഞമ്മൾ ആക്കി കൊടുക്കണം അതന്നെ
പിന്നെ വല് ആള് വല് മോന് പോയിട്ടുണ്ടായിന്റെ കൊറച്ച ഇടാ അവക്ക് കൊറേ അങ്ങ് പോണം കൊറേ പോണം
അംഗനവാടിക്കാ കൊറേ പോവാണ്ടല്ലേ
പിന്നെ അയിനിന്നിട്ടില്ല രണ്ടാമത്തെ ആൾ ആക്കാനായിട്ട്ഒള്ളു ഓൾക്കും മൂന്ന വയസ്സ് സെപ്റ്റംബർ അല്ലെ സെപ്റ്റംബറിൽ മൂന്ന് വയസ ആവും ഓക്കെ രണ്ടാമത്ത ഒക്കെ
പറഞ്ഞ കേക്കണ്ടാ
അങ്ങട്ട് പറഞ്ഞക്കണം നവമ്പർ ആവട്ടെ നവമ്പറിൽ ഉണ്ടാവൂല്ലോ ഒരുക് പ്രവേശനോത്സവം കൂടെ
അഹ്
ആപ്പോഅയിൽ പറഞ്ഞൊയക്കാ വിചാരിക്കണ ഇപ്പ ചെറിയ ആള അതിന്റെ താഴെണ്ട് ഓൾക്ക് ഒന്നര വയസ് രണ്ടു വയസ് ഡിസംബർ
അഹ്
അപ്പൊ ഉ കൊറച്ചേചരൊന്ന് നക്കണെങ്കിലേ പറയേക്കാന്നുള്ള രീതിക്കാണ് ഉള്ളത് നിക്കുവോ എന്താ അറിയില്ല
ആ ഉ എല്ലാരാണ്ടസൊ മൂന്നിസക്കെ കഴി ഒരാഴ്ചക്കെ ആ ഒരാഴ്ചക്കെ കഴിഞ്ഞ പിന്നെ കുഴപ്പില്ല പിന്നെ ഒരു സാനണ്ട് പോകും
അല്ലെങ്കിൽ നമ്മളിപ്പ പോകന്ന് വിചാരിച്ചു കുട്ടികൾ പോകില്ല പോകൂല വിചാരിച്ച കുട്ടികൾക്ക് പോക ചെയ്യ ഈ അവസ്ഥയാണ് കുട്ടികക്ക് മടിയാണ് എന്റെ നാത്തുവിന്റെ മോളുണ്ട് അന് തീരെ ഓളെ വിട്ട് ഇറങ്ങനല്ല എറങ്ങൂലാണ് ന്നാല് ഒരു നേരം പോലും കാണാണ്ടിനിക്കൂല ഭയങ്കര കരച്ചില് കൊ കൊഞ്ചിക്കുട്ടിന്നൊക്കെ പറയൂല്ലേ അതുപോലെ അവസ്ഥ പക്ഷെ അംഗൻവാടി ചേർത്തിയ നല്ലത് ഓള് അല്ല ആക്റ്റീവ്ആണ് പോവാനും നിക്കും ചെയ്യും കുഴപ്പൊന്നുമില്ല നല്ലതാണ് നമ്മള് ഓള എങ്ങനെയാ പോവ അങ്ങനെ എനിക്ക് നിസ്സരിച്ച് ആക്കല് എന്നുള്ള ചിന്തൽ എല്ലാർക്കും ഉഹ്
ആഹ
പക്ഷെ ഇപ്പൊ ഓള് പോകുന്നണ്ട് ഇന്നാ തിര്ച്ച് ഇന്റെ മൂത്തച്ചിൻ്റെ കുട്ടി ഇണ്ട് ഓളെ അതേപോലെ ഇള്ള ഓള് അംഗൻവാടീക്കൊക്കെ പോയതാണ്. പക്ഷെ ഇപ്പൊ നൈസറിൽ പോകാൻ നല്ല മടി ആണ് കാര്യത്തി ച്ചിലും പ്പീച്ചിലും ആയിട്ടാ പോവലെന്നും
തന്നെ അങ്ങനെതാ അടിലുക്കെ ഇത വത ഇബടന്ന് രണ്ടാളും പോയിനി ആ അത് കൊറ്ച്ചു പോയിട്ടൊള്ളു പിന്നെ പോയിട്ടില്ല പിന്നെ സ്കൂള്പ ചേർത്തി നഴ്സറി തന്നെ അതിനും മടി ഒക്കെത്തേനി കൊറ്ച്ച്. മടിയ. പിന്നെ അങ് കൊണ്ടയാക്കി കൊട്ക്കും. പിന്നെ നമ്മള് പന്ത്രണ്ട് മണിവ രെ അവിടെ ഇര്ത്തന്നെല്ലേ
പോകുമ്പെള്ള മടി റെഡിയാവും. ടീച്ചർ അതാ പറയല് ടീച്ചർ എന്താ പറ്യ ഇങ്ങള്. കരയാന്ന്ച്ചാ അവിടെ നിർത്തലല്ലെ. ഇങ്ങോട്ട് കൊണ്ടെരി. അപ്പൊ ഞാൻ ഇവിട്ന്ന് റെഡിയാക്കുന്ന
ഇന്നെ
ഇന്റെ എട്ത്ത് എത്തിയാല് കൊഴപ്പണ്ടാ വുല ഇങ്ങളെ കാണുമ്പള കാഴപ്പ ഇണ്ടാവോ
ആ അത് ശരിയാണ് പിന്നെ കൊറ്ച്ച് കഴിയുമ്പോ അത് ശെരിയാവും എഹ് ഫസ്റ്റ് കൊർക്കെ പന്ത്രണ്ട് മണി വരെ ല്ലേ ക്ലാസ് ഇണ്ടാവൊള്ളു. അപ്പൊ ഞങ്ങള് മക്കളെ ര്ത്തങ്ങെനെ നിക്കല്ലേന്യാെ.
ഉം ഉം
ആഹ് അടൈമ വരാ അപ്പ പിന്നെ അവർക്ക്ത്ര കൊഴപ്പം ഇണ്ടാവൂല്ല
ഇങ്ങളെപ്പണ്ടാവുല്ല അതെ
ഉം പിന്നെ എന്താ നൊമ്പർക്കാല്ല പണ്യാെക്കൊ തൊടങ്ങ്യാെ.
ഉം പണി കഴിഞ്ഞു. ബിരിയാണി വെക്കലും കഴിഞ്ഞു. അമ്മളരാരുല്ല അവ മരക്കള് ഓ ഇന്റെ പുതിയാപ്ലിം ഓളെ അനി യ്യത്തിന്റെ പുതിയാപ്ലി ഇണ്ട്. അല്ലാതെ ആരുല്ല നമ്മളൊന്ന് നൊമ്പർപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം
ഇന്നട്ടാരെ ചോറെച്ചി
ആഹ് ഉമ്മെന്നെ ഇവട വന്നാ ഞമ്മക്ക് മട് യായി ഇവടെ കേറുമ്പോക്ക്നെ ഒറക്കം വര്ല്ലോടങ്ങും.
ആഹ് ഇൻക്ക് പ്രത്യേകായ്റ്റു ഇവട കേയറിയാതോണ് എന്തറിയില്ല ഇവിടെ എത്തുമ്പോക്കു ഒറക്കോക്കീട്ട് ഇവടെ കെടക്കും. അതാ അവസ്ത അവിട്ന്ന് ഓളെ നേരെ തിരിച്ചാണ്. ഞമ്മള് ഒരു എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുക്ക്ണ ആൾക്കാര്.
അഹ് താന അങ്ങനേണ്ട് ചെയ്തു പോവും
ആ ഇവടെ വന്ന എന്താ അറിയൂല ഒരു മടിങ്ങട്ട് കുടുങ്ങാന്ന്.
ആഹ്
പോവല്ലെ വീട്ട്പോവല്ലേ
ആ പോവല് ഇണ്ട് ഇഞ് പോണം.
വ്ട
ആഹ് ബെടെ ഞങ്ങള് ഒരാളെന്നൊള്ളു. ഒരു മോനെന്നൊള്ളു. ഇവെട ആഹ് ആഹ്
നാത്തൂന്മാര് ഇണ്ടാവു ല്ലേ
ആഹ് മൂന്നാള്ണ്ട്
ഉം
ഉം അവ്ടെ പിന്നെ ഒരു മോനു ആഹ് ഇമ്മണ്ട് ഇപ്പണ്ട് ഔടെ പിന്നെ അതേമാരിക്കന്നെ ഒരു മോനു നാലാളു ഇന്റ ആന്റെ വീട്ടില്. പിന്നെ ആങ്ങൾ ന്റെ കല്യാണം കഴിഞ്ഞ് അവർക്ക് രണ്ട് കുട്ട്യേള്ണ്ട്. ഉം
മൂന്ന് പെ ആൾക്കാ പെൺകുട്ട്യെ ളെന്നെ ഔടിം
ആഹ് ഔടെ ഞങ്ങ ള് നാല് പെൺകുട്ട്യേളാ.
നാലാ ആഹ് എല്ലാരുടയും വരുമ്പോ രസാവൂലേ പോയ ആരുണ്ടാവൂല്ല
അതന്നെ ഇപ്പ ആരുല്ല പ്പോ ഇപ്പി ഇമ്മീ ഒറ്റൊക്കന്നെ ഉള്ളൂ നാതൂനെ പ്രസവം കയ്ഞ് പോയി നാൽപ്പത് കഴിഞ് പോയി
ഉം
ഇനിയിപ്പ ഇന്നനിയത്തി എത്തുവെക്കാരം ഇന്നാനിയത്തി എതുന്നറിഞ്ഞിനി മുഹറത്തിന്റെ ലീവ് ഉണ്ടായതൊണ്ട് ആ പറ പിന്നെ നീ എട്ടത്തിയാൾ അരി വരാവാ അറിയില്ല ആരിം വിവരും കിട്ടിയിട്ടില്ല
പൊവത്തെല്ല
ആഹ് പോ
ഉം
ഉം ഉം പിന്നെപ്പോ ഏതായാലും മറ്റേ പുരിക്കടികളൊക്കെ ഒക്ക ഇങ്ങനെ കൊണ്ടുവരിയാ അതെ ഉണ്ടാക്കിയിട്ടാ
പൊരിക്കടി കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരുന്നർഞ് പോയിക്കണ ഡോക്ടറെടുത്ത് പോയി ഇപ്പൊക്കെങ്ങന ശരി വേദനയ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന കൂടെ പോയിട്ടുണ്ട്
അപ്പൊ വരുമ്പോ വാങ്ങോ
ആഹ് വരുമ്പോ കൊണ്ടുവരാന്നഞ്ഞക്ക പിന്നെ ഇപ്പ ജ്യൂസ അല്ലേ ജ്യൂസിന് ആവശ്യണ്ടോന്ന് തന്നെ അറിയില്ല മഴയായിട്ട് പിന്നെ അതല്ല നമ്മള് നോമ്പറക്കന്താ റില്ല എന്നാലും ഉണ്ടാവും ജൂസ വണ്ടന്നൊക്കെ പറഞ്ഞാല ദാഹാരംണ്ടാവുല്ലോ എന്തായാലും
പിന്ന നമ്മ ഒറ്റവർക്ക് ഇപ്പോ എങ്ങനെ വേഗ വെള്ളം കിട്ടണ്ടി വരോ
എന്താലും വേനൽന്റെ പോലെ ഒരുപാട് കിട്ടന്നുണ്ടാവില്ല ഒറ്റ ക്ലാസ് ഉം എന്താക്കി അതായിട്ടില്ല എതാക്കണം വിചാരിച്ചു
ഉം നോമ്പ് നോറ്റോൾക്കാ ണെന്നുണ്ടെങ്കില് അത് കിട്ടാ ഞാൻ പറ്റൂല്ലല്ലോ അതെങ്ങനെല ക്ലാസ്സെങ്കിലും ഒരു ക്ലാസ് കിട്ടണ്ട അല്ലാതെ കഴിയുല്ല ഉം അപ്പൊ വള്ള ക്ഷീ ക്ഷീണ വെള്ളം കുടിച്ചിന്റെ ശേക്കാരെ അധികം ക്ഷീണം വരാ ഉം
മോള് കാര്യണ്ടപ്പ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടാ ശരിട്ടാ
അ